ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് അങ്ങോട്ടേക്കും കേക്കത്തില്ലേ ഉം എന്തണ്ട് വിശേഷം കഴിച്ചില്ല ഞാൻ താ താമസിച്ചാണ് പത്ത് മണി എന്താണേങ്കിലും പത്ത് മണി കഴിയും പത്തര പതിനൊന്ന് പല പല ടൈമാ അതാ യെന്ന് അതില് വായി പോയി അങ്ങെനെ അതുകൊണ്ട് ആഹ് ആഹ് സമയം ആവുമ്പോഴത്തേക്കും ഇപ്പ അഴിക്കുള്ളൂ പിള്ളേർക്കെല്ലാം കൊടുത്ത് അവരടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ വൈയ്കിട്ടൊന്ന് എന്താ കഴികിച്ച് മഴയാണെങ്കിലും കഴികിച്ചി കുളിപ്പിച്ചില്ലെങ്കില് കൊള്ളൂലല്ലോ എ് എന്ട്ട് ആഹ് കുളിപ്പി ച്ച് അവരടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കെടക്കി ഒറക്കി എനിക്ക് സമാധാനവായിട്ട് അല്ലെങ്കിൽ പിള്ളേര് മടീ കേറി ഇരിക്കുമ്പോ കഴിക്കാൻ പറ്റൂല അങ്ങനൊള്ള പ്പോത്തേക്കും ഒരു പ മൂന്ന് പിള്ളേര്
ശരി ശരി ശരി നമ്മള് തമ്മില് ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല
ഇല്ലേ പക്ഷെ എനിക്കൊരു മൂന്ന് പിള്ളേരുടെ ര്യം ഒരാളും കൂടെ വന്നായിരുന്നു
ആഹ് ആഹ് ഇല്ല ഇല്ല അവടെ കഴിച്ചോ
കഴിച്ചു ന്ന്ച്ച് ഇന്നിച്ചിരി നേരത്തെ കഴിച്ചു ഉം കാരണം ച്ചാന്ന് വൈയിട്ട് വന്നിട്ട് കറി ഒന്നും വെച്ചില്ലായിന്നു ഉച്ചക്ക് വെ രാവിലെ ഞാൻ സ്കൂളിൽ പോവാ പ്രൈവറ്റ് സ്കൂളിലാ അപ്പൊ ഞാ ചോറ് കറി എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ചൂടാക്കി ഇത്തിരി നേരത്തേ കഴിച്ചു
ആഹ് ആഹ് ബി എ ഡ് പഠിച്ചാണോ
അല്ല ടി ടി സി
ആഹ് എന്താ സാധാ ഇപ്പം ഡി എഡ് എന്ന് പറയുന്ന അതാണോ
ആ അതന്നെ അതന്നെ
ആ ഞാനാണെങ്കില് ഈ ഇപ്പം മോണ്ടിസോറി പ്രീ പ്രൈമറിന്നും പറഞ്ഞില്ലേ
അതെ അതെ അതെ ആ
ആഹ് ഒരു വർഷത്തേക്കുള്ള
ആഹാ
അത് ഞാന് ഈയിടക്ക് കഴിഞ്ഞ വർഷം ആഹാ പഠിച്ചു അയിന്റെ ഒരു ഇന്റർവ്യൂന് പോയി അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അത് കിട്ടൂല അതിന്റെ ഇന്റർവ്യൂ ഭയങ്കര ടഫ് ആയിരുന്നു ആഹാ എന്താ പിന്നെ രണ്ടാമത്തെ ആഹാ ഇംഗ്ലീഷ് തന്നെയാ ആഹാ എന്താ നമ്മള് പരമാവധി ഇംഗ്ലീഷ് തന്നെ ആഹം റിപ്ലൈ കൊടു എടുത്തു പക്ഷെ ഡെമോ ക്ലാസ് എടുത്തപ്പഴത്തേക്കും ഈ സി ബി എസ്ഇയിലാ പോയത് ഡെമോ ക്ലാസ് എടുത്തപ്പഴത്തേക്കും കുറച്ച് ആഹാ മലയാളം പറഞ്ഞു ഏഹ് കാരണം ചെറിയ പിള്ളേരല്ലേനോർത്ത് ചെറിയ പിള്ളേർക്ക് എന്താണേലും കെ ജി സെക്ഷനിലെ പിള്ളേർക്ക് ല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ
അവിടെ പഠിപ്പിച്ചാലും ഡെമോ എടുക്കുമ്പോം ഒരിക്കലും നമ്മള് മലയാള യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ ക്ലാസ്സ്‌കളിൽ നമ്മള് ഇപ്പം ഞാൻ കെ ജി സെക്ഷനിൽ പഠിപ്പി ക്കുന്നുണ്ട് പക്ഷെ എന്നാ നമുക്ക് ക്ലാസ്സുകളിൽ നമുക്ക് പഠിപ്പിക്കാം ആഹാ പഠിപ്പിക്കും മലയാളൊക്കെ യൂസ് ചെയ്യാം പക്ഷെ
ആഹാ
നമ്മൾ ഡെമോക്ലാസ് ക്ലാസ്സ്‌ എടുക്കുമ്പോ ഒരിക്കലും നമ്മൾ മലയാളം യൂസ് ചെയ്യാൻ പാടില്ല
ആഹ് ഇത് ഞാൻ ഡെമോക്ലാസ് എടുത്തപ്പഴത്തേക്കും ആദ്യവായിട്ട് അപ്പൊ ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാ തൊണ്ട് ആദ്യവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ മാത്രം ഞാൻ പോയതാണ് അങ്ങനെ പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പഴത്തേക്കും ആഹാ ഇങ്ങനെ ആഹ് ഡെമോ ക്ലാസ്സ് എടുത്തപ്പോ പറഞ്ഞു സി ബി എസ് ഇ സ്കൂള ആ ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷാന്ന് പ്രേത്യേകം എടുത്ത് പറഞ്ഞു അപ്പം ഞാൻ അവിടെ കൊണ്ട് മനസ്സിലാക്കി എനിക്കിതില്ലാന്ന് കിട്ടൂല്ലാ അങ്ങനെ കിട്ടിയില്ല രണ്ടാമത് ഈ സ്കൂൾ തുറക്കുന്നതിന്റെ തലേന്ന് അതുപോലെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിന്ന് ഇതുപോലെ ഇന്റർവ്യൂന് വിളിച്ച് അങ്ങനെ പോയി അങ്ങനെ പോയി ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു ഡെമോ ക്ലാസ്സ് അപ്പം ആദ്യത്തെ നമുക്കറിയാലോ ഇംഗ്ലീഷിൽ പോ എടുക്കാഞ്ഞോണ്ട് പോയിന്ന് അപ്പൊ രണ്ടാമത്തെ ഡെമോ ക്ലാസ്സ് ഇതുപോലെ തന്നെ ഒന്ന ഇംഗ്ലീഷിലടുത്തു ഇംഗ്ലീഷിലെടുത്തെല്ലാം കഴിഞ്ഞ് പക്ഷെ അതിന് പ്രിപ്പയർ ആയിട്ടല്ലാട്ടോ ഞാൻ പോയത് കാരണം അന്ന് രാവിലെ ആഹാ ഏഴ് മണി ഏഴര ആയപ്പഴത്തേക്കും ആഹാ ഏഴര ആയപ്പഴത്തേക്കും വിളിച്ചു പറഞ്ഞു ആഹാ ഇതുപോലെ ആഹ് ഒരു വേക്കൻസി ഉണ്ട് അതുകൊണ്ട് ആ വാ ആ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വാന്ന് പറഞ്ഞു ഏഴര രാവിലെ ഏഴരയപ്പം വിളിച്ചു പറഞ്ഞു വാ ആഹ് രാവിലെ പതിനൊന്ന് മണിയാവുമ്പഴത്തേക്കും വരണംന്ന് പറഞ്ഞു ആ അപ്പൊ അങ്ങനെ പതിനൊന്ന് മണി ആയപ്പഴത്തേക്കും ഞാൻ പോയി
ഉം
പോയി ഉം അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു കൊഴപ്പില്ലായിരുന്നു പക്ഷെ അന്നനിപ്പം ആഹ് ഞാൻ വിളിച്ചില്ല വിളിക്കാഞ്ഞപ്പഴത്തേക്കും വീണ്ടും സ്കൂളു ആയിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പഴത്തേക്കും ആഹ് എൻ എന്റെ കൊച്ച് എന്റെ മോൻ അവിടെ പഠിക്കുന്ന കൊണ്ട് എന്നെ ഞാൻ കൊണ്ട് വിടാൻ വേണ്ടി പോയപ്പോ എന്നെ കണ്ടു അവിടുത്തെ പ്രിൻസിപ്പള് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വിളാക്കാൻ സമയം കിട്ടിയില്ല കാരണം സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയം ആയതുകൊണ്ട് വിളിക്കാൻ പറ്റാ ഞ്ഞതുകൊണ്ടാ ആഹാ വിളിക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ടീച്ചറിന് സമയം ആഹ് ഇത് സമയം പറ്റൂല്ല അതുകൊണ്ട് ടീച്ചറ് വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചത് പക്ഷേ ആ ടീച്ചറ് തന്നെ വന്നോളാന്ന് പറഞ്ഞൂന്ന് പറഞ്ഞു
ആഹ് ഉം ഉം
അതുകൊണ്ട് ആഹ് പിന്നെ അതവിടെ തീർന്നു അതവിടെ പോയി അങ്ങനെ പിന്നെ ആഹ് അപ്പൊ ഡിഗ്രി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ഡിഗ്രി പഠിക്കണന്ന് ആഗ്രഹായിരുന്നു അപ്പൊ ഇങ്ങനെ ടി റ്റി സി പഠിച്ചത് ഇങ്ങനെ ഈ ടി റ്റി സി പഠിച്ചോണ്ട് ടീച്ചിങ് ഉം മേഖല ആണല്ലോന്നോർ ബി എ ഇംഗ്ലീഷന് അഡ്മിഷൻ എടുത്തു അയിന് സെൽഫ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആഹ് അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഒടനെ തന്നെ സെമ് സെം വൈസ്സല്ലേ ഇപ്പം അതുകൊണ്ട് എ എക്സാമ് ഏഹ് ഒണ്ടെന്ന് ഒണ്ടെന്ന് പറഞ്ഞു അടുത്ത ജൂണിലെ ഓ ജൂലൈൽ അല്ലേ ഓഗസ്റ്റിൽ കാണുന്ന് പറഞ്ഞു
ഏതായിരുന്നു യൂണിവേഴ്‌സ്റ്റി ഏതാ?
എം ജി യൂണിവേഴ്സിറ്റിയില്
എം ജി യൂണിവേഴ്സിറ്റി
ഉ ഉം അങ്ങനെ ഉം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷെ എനിക്കൊരു ഏഹ് ജോലി വേണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു
ഹസ്ബൻഡ് അപ്പ എന്താ ജോലി?
ഏഫ് ഹസ്ബൻഡ് ഡ്രൈവറാ
ശരി ശരി സ്വന്തം വണ്ടി ആണോ?
ആഹ് ആഹ്
പക്ഷെ നമ്മുക്കൊരു ജോലിയോ ശരിയാ ആഹ് നമ്മക്ക് നമ്മടെ ചെറിയ തുച്ഛമായാ ഒരു ശമ്പളമായാലും
ആഹ്
ഇപ്പോ ഒരു ജോലിക്ക് പോകുകവാണെങ്കി അത് വേറെ ഇതല്ലേ അല്ലെ
ആഹ് സി ബി എസ് ഈല് അം അ ഒത്തിരി ശമ്പളം ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ പോകുന്നത്
അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മക്ക് അയ്യായിരം ആറായിരോ അല്ലല്ലോ ഇപ്പ് ഇപ്പ എല്ലാം പത്തും പന്ത്രണ്ടും ഒക്കെയല്ലേ അത്രയും കൊറഞ്ഞ് ഇപ്പ ആരും കൊടുക്കുന്നില്ല ഇല്ല കാരണം അവർക്ക് പി എഫ് ഒരു വർഷം ഏഹ് കഴിയുവാണെങ്കി പി എഫ് ഇടും പി എഫിന് ഏതേലും ആഹ് ആഹ് നമ്മടെ ശം ശമ്പളം അനുസരിച്ചാണ് വി എഫ് ഇടുന്നെ എങ്ങനെ പോയാലും എട്ടിരൂപയ്ക്ക് എ എട്ട് രൂപയ്ക്ക് കൂടുതലേ കൊടുക്കത്തുള്ളൂ
ഒള്ളൂ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ എട്ട് രൂപ കാണും
എട്ട് രൂപ കാ ഞങ്ങടെ സ്കൂളിലു അങ്ങനാ ഞങ്ങടെ സ്കൂളിലൊക്കെ ഒപത് രൂപാ സ്റ്റാർട്ടിങ്ങ്
അതെല്ലേ ആഹ് അങ്ങനെ ഈ
ഉം
ആന്നാ എല്ലാരു ഇങ്ങനെ പറഞ്ഞു ഈ ആറ് റൂപയ്ക്ക് വേണ്ടി എന്നാ കഷ്ടപ്പെടാൻ പോകുന്നു വായിട്ടല ക്കാൻ പോകുന്നെ ചെറിയ പിള്ളേരോട് എന്ത് വായിട്ട്ലയ്ക്കണം ആഹ് വെറുതെ വീട്ടിലാണെങ്കി വെറുതെ ഇരിന്നാ പോരെ ഈന്റെ ആവശ്യം ൻ്റെ ആവശ്യ ഇല്ലല്ലോന്നും പറഞ്ഞ് എല്ലാരും പറയും അപ്പൊ അത് കേക്കുമ്പഴത്തേക്ക് എനിക്ക് ഒരു വെഷമാവും ലാസ്റ്റ് ഞാൻ പോകണ്ടേ ഇങ്ങനൊരു പിന്നെ ഇങ്ങനത്തെ ഒരു മൈൻഡാകും
ഉം അതെ ഞാനെ ഈ വീട്ടി കെടന്ന് ഇങ്ങനെ സംസാരിക്കുവാണേ അപ്പൊ ഇവർക്കൊക്കെ ചിന്ത എന്നാന്ന് വെച്ചാ ഞാൻ വെറുതെ ഇരുന്ന് ഞാനതുകൊണ്ടാ ചുമ്മായിരുന്നു സംസാരിക്കുന്ന പോലെ ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഓർമ്മ കേട്ടോ
ആഹ്
ഉ ഹു അല്ല ലൈറ്റോഫാക്കി കെടക്കാപോയി
ഹ് ഹ് ഹ് അതാ പറഞ്ഞ ഞമ്മള് ഒരു ഇതിനാത്ത് അല്ലേ നമ്മളൊരു പണിയെടുത്ത് ചെയ്യുന്നൂന്ന് അവർക്ക മനസ്സിലാവുന്നില്ല ആ പറഞ്ഞ ചുമ്മാപറഞ്ഞതാ ചേട്ടനോണ്ട് ഉം
ആ അങ്ങട്ട് അങ്ങന അ എന്ത എല്ലാരും കേക്കുന്നോര് മൊത്തം പറയും ഇത് എന്തിനാ കഷ്ടപ്പെടുന്നത് ചുമ്മ വേറെ പണിയില്ലേ ആ വീട്ടിലാണെങ്കി ചുമ്മ ഇരുന്ന പോരെ മക്കളെ നോക്കി ഇരുന്നാ പോരന്നോക്കെ പറയ്മ്പോ നമുക്കത് കേൾക്കുമ്പോ ഒരു വിഷമം പക്ഷെ എങ്കിലൊരു ജോലി വേണെന്ന് ഭയങ്കര ആഗ്രഹ അപ്പോം അതിന് വേണ്ടി
ജോലി ഒറപ്പായിട്ടും വേണം പോകുന്നതാ നല്ലത് പറയുന്നവര് പറയും ആ ഇനി അ അഞ്ച് രൂപയായാലും കൊഴപ്പവില്ല അഞ്ച് രൂപയാണെങ്കി എന്നാ വീട്ടി ഇരുന്ന അഞ്ച്‌ രൂപ നമുക്ക് കിട്ടുവോ?
ആ എൻ അതെന്റ ഉമ്മച്ച
ഒരു ചുരിദാറെടുക്കാം പോവ്വ അന്നരം ഹ സ്ബന്റെ കൈ നോക്കി നിക്കണം പുള്ളിയുടെ മനസ്സ് നോക്കണം ആദ്യം ക കൈ നോക്കണ്ട പുള്ളിയുടെ മനസ്സെങ്ങനെയാ പുള്ളി എങ്ങെനത്ത സ്വഭാവത്തില് ഹി ഇരിക്കുന്ന ഏത് ടൈപ്പ അതെല്ലാം നോക്കി ട്ടത് കഴിഞ്ഞിട്ട് വേണം നമ്മള് പൈസ ചോയിക്കാൻ ആണോ ഇല്ലിയോ ഉം ഇപ്പൊ നമ്മട കൈ പൈസയോ ണ്ടങ്കി അത് വേറെ സ്റ്റൈലാണ്.
അത് ശരിയാ നമ്മള് അതെല്ലാം പൊറുക്കണം
അതെ
അത് എന്താ പറഞ്ഞെലൊരു കാര്യം കറക്റ്റാ അ എന്താ നമ്മള് അവർടെ നോ ക്കണം നമ്മുടെ നോക്കണം വരുമ്പോ ഈ
ഈ അവർടെ സ്വഭാവോം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കീട്ട് പിന്നീട് വേ ണം നമ്മള് ഒരു പത്ത് രൂപ തരുവോ താ ദ അവരു ഒരു ചുരിദാർ എടുക്കു ന്നൊണ്ട് അവര് ചുരിദാർ എടുക്കുന്നുണ്ട് ഞാനൊന്ന് എടുത്തോട്ടെ ഏഹ
ആ
അങ്ങനൊക്കെ കഴിഞ്ഞെട്ടെല്ലാം നമ്മള് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റത്തോള്ളൂ
അയ്ശരിയാ അ പിന്നെ പിള്ളാർക്കയിന്റെ ഇടക്ക് ആവശ്യങ്ങള് ഒണ്ടെങ്കി ആ പിള്ളാറ ആവശ്യം നടന്നോട്ടെന്ന് ഓർക്കും അങ്ങന നമ്മളന്നരം ഇപ്പ നമ്മട ആവശ്യങ്ങൾ പിള്ളേർക്ക് ആവശ്യങ്ങളൊണ്ടെങ്കില് ആ പിള്ളാർടെ ആവശ്യങ്ങള് ചെയ്തു കൊടുക്കാം നമ്മുടെ ആവശ്യം
ആഹ് നമുക്കെന്തെലും വാങ്ങിക്കാവോന്നും വേണ്ട നമ്മടെ അച്ഛനു അമ്മയ്ക്കൊരു പത്ത് രൂപ കൊടുക്കണോന്നു മനസ്സോണ്ടെങ്കി നമുക്ക് കൊടുക്കാം പറ്റത്തില്ല അഥവാ കൊടുക്കണോന്നോണ്ടെങ്കി അറിയാതെ നമുക്കൊരു പത്തഞ്ച്‌ എടുത്ത് കൊടുക്കാവല്ലോ ഒരു നൂറ് രൂപ നമുക്ക് കൊടുക്കാവല്ലോ
ആ അത് ശരിയാണ്
അതോർത്ത ഈ എന്നെ ഞാൻ പറയട്ടെ നമ്മുട അച്ഛനു അമ്മയും നമുക്ക് പൈസ കൊടു ഇല്ലെന്നല്ല നമുക്ക് ചെയ്യുന്നില്ലന്നല്ല പക്ഷെ നമ്മളിത് നേരെ തിരിച്ചങ്ങോട്ടോരു നൂറ് രൂപ കൊടുത്തോക്ക് ഞാനെന്റെ ഒരു കാര്യം പറയാം
ഉം
അച്ഛനാമ്പം അച്ഛൻ സാറായിരുന്നു പുള്ളി റിട്ടെഡായി ഏ അ റിട്ടേർഡായിട്ട് പുള്ളി ക്ക് ഈ പെൻഷം വരുന്നുണ്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപ പെൻഷം വരുന്നുണ്ട് ആ ആ ഇരുപത്തഞ്ച് രൂപ ഒണ്ടോ പെൻഷന്
ഉം ഉം ഗവൺമെന്റ് സ്കൂള് യിരുന്നു
ആഹ് ആയിരുന്നു അപ്പം പുള്ളി സ്വന്തം പേരും പിന്നെ ഞാ ഞങ്ങൾക്ക് ലോണൊക്കെ എടുത്ത് തരാറുണ്ട് പൈസ തരാറുണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇടക്കൊക്കെ ചി ട്ടി! ട്ടി. ട്ടിയെന്റെ അഹ് കൊച്ചിൻ എന്റെ പേരിൽ നൂറ് ഒരു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
എന്നാലും അപ്പ ഞങ്ങള് നാട്ടിലൊക്കെ പോവുമ്പത്തേക്ക് ഞങ്ങക് പൈസ കൊടുക്കും എല്ലാം ചെയ്കും എല്ലാം ഓക്കെ, ഇപ്പോ വാങ്ങിച്ചക്ക തര്യോക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് തരും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും നോൺ വെജ് പോയോടൻ തന്നെ നോൺവെജ് പെരീന്നും നോൺബെജാ പക്ഷെ,
ആഹ്
ആഹ് പോയിട്ട് ഒരു നാലഞ്ച് ദിവസം ഒരു സെക്കന്റ് ഏ അങ്ങനെയങ്ങ് പോട്ടെ ഞാനങ്ങോട്ട് വിളിക്കാം ഓക്കേ
ക്കെ ഓക്കെ ഓക്കെ